ന്ന്ണ്ട
ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ഹലോ
ഹലോ കേൾക്കണ്ടോ
വിട്ട് പോയാലും കിട്ടും
ആഹ് എനിക്ക് കേൾക്കുന്നു എനിക്ക് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ അങ്ങോട്ട് ആ ഫസ്റ്റ് ട്ട് ചെറിയൊരു തടസ്സം വന്ന പോലെ തോന്നി
ആഹ് അദ്യ പറയാന്ന ഇങ്ങനെ കാലാവസ്ഥയുടെ ഒരു ഇതോ ണ്ടായിരിക്കാം
അതല്ലെ ഉം
ഉം ആഹ് മഴയായി മഴയായി
അതല്ലെ പെരുന്നാളിന്റെ ഒക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയോ
അ പെരുന്നാളിന് നമുക്ക് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല കാരണം കഴിഞ്ഞൊരു പെരുന്നാളാണ് നമ്മുടെ മെയിൻ പെരുന്നാള്
ആഹ് ആഹ് ഓക്കെ ഓക്കെ
ഈ പ്രാവശ്യം നമുക്ക് ആ എറച്ചി കിട്ടും അവിടെ എങ്ങനെയാ എറച്ചി കിട്ടോ
ആഹ് കിട്ടും കിട്ടും കിട്ടും വലിയ പെരുന്നാൾന്ന് പറഞ്ഞാൽ മെയിന് അങ്ങനൊണല്ലോ നമുക്ക് ബലി പെന്നാളെ ല്ലേ
ആഹ് അതെ എന്നാലും നമുക്ക് ടോക്കൺ എടുത്ത് കൊടുത്ത ഇഷ്ടം പോലെ കിട്ടോ അതോ
ഇഷ്ടം പോലെയില്ല നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കില് നമുക്ക് എന്തായാലും ഒരു അഞ്ച് കിലോ എങ്കിലും കിട്ടും ഇപ്രാവശ്യം പിന്നെ ഈ ആഹ് വീട്ടില് ഇപ്പം ആണുങ്ങളാരു ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ രണ്ട് ബ്രദേഴ്സും പൊറത്താണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ഇപ്രാശ്യം നമ്മളായിട്ടങ്ങട് കൊടു ത്തിട്ടില്ല അപ്പൊ പിന്നെ എന്തായാലും എന്നാലും ഒരു പൊ പോഷൻ നമുക്ക് ഇണ്ടാവോല്ലോ ഇനിയിപ്പോ ആഹ് ബ്രദേഴ്സ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ലാട്ടോ ഇവിടുത്ത കാര്യയെങ്ങന അതിനെ പറ്റി ശരിക്കും പറഞ്ഞ ചോദിച്ചിട്ടില്ലാന്നുള്ളതാ സത്യം ഞാനീ ഹോസ്പിറ്റലിലും കേസൊക്കെ ആയതോണ്ട് കുട് മോനായിട്ട് അതിന്റേതായിതിലിണ്
ആഹ് ഇവിടെ നമ്മക്ക് ആഹ് ഇവിടെ നമ്മക്ക് പെരുന്നാളിന്റെ ഒരു ഹാ പിന്നെ ഒന്നുരണ്ട് ദിവസം മുമ്പ് നമുക്കത് അങ്ങനെ വരുള്ളു പക്ഷെ ആഹ് എന്നാലും ടോക്കണും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു മൂന്നാല് കിലോ എറച്ചിയക്കെ വരും പള്ളിന്ന് വരും പൊറത്തുന്നും അല്ലാതെ വീട്ടുന്നി വരും ആ അവർക്ക് കാണുവല്ലൊ
അതിണ്ടാവും ഉം ഞാൻ ഡ്രസ് സെടുത്തിട്ടില്ല കുട്ടികൾക്ക് ഞാന് വെറുതെ ഇരിക്കുമ്പം എന്തോ ഒരു ഓൺലൈനിലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊരു ചുരിദാർ ഓ ർഡറ് ചെയ്തു അപ്പ അത് കിട്ടിയപ്പ ഞ എന്റെതിപ്പ ഇപ്പടുത്ത രണ്ടൂസം മുമ്പ് കിട്ടി ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അതുകൊണ്ടിപ്പ വന്ന് വന്ന് ഉമ്മാക്ക് ഡ്രസ്സെടുത്തു മക്കൾക്ക് ഡ്രസ്സെടെക്കാത്ത പോലായി അപ്പോയിനി നാളെ പോയിട്ട് എടുക്കണം ഞാൻ വിചാരിക്കുന്നെ അവന് റെസ്റ്റല്ലേ അപ്പ പിന്നെ ഒന്ന് തലേ ദിവസം പോയാലും കൊഴപ്പില്ലല്ലോന്ന് വിചാരിച്ചിട്ട പിന്നെയിപ്പ നമ്മളൊക്കെ റെഡിമെയ്ഡാണല്ലോ എടുക്കാ മോൾക്കായലും പെൺകു ട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലൊക്കെ റെഡിമെയ്ഡ് കൂടുതൽ അവൈലബളല്ലേ അതുകണ്ട് പിന്നെ ടെൻഷനൊന്നുല്ല ആഹ് അപ്പ പോയി എടുക്കണം ഉം പിന്നെ വേറെന്താണ് മൈലാ ഞ്ചിയിടൽ പരിപാടി അങ്ങനൊക്കെ ഇണ്ടോ
അതോ ഇനിയിപ്പ വൈകിട്ട് നമ്മള് ഉച്ചയ്ക്ക് വയ്ക്കുന്ന ഭക്ഷണം തന്നെയാണോ അവിടെ അതോ വേറെ വെക്കണോ
ഞ ഇല്ല ഇവിടേ വേണംന്നെണ്ടെങ്കിൽ ചപ്പാത്തീ കുക്കഡ് ഹാഫ് കുക്കഡില്ലേ അത് വാങ്ങിക്ക് ഉം അവർക്ക്‌ നിർബന്ധവാണെങ്കിൽ ആഹ് അല്ലെങ്കി ഇത്തിരി കക്ക ഇരിപ്പ്ണ്ട് ആ കക്ക ഒന്ന് റോസ്റ്റാക്കണം വേ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് നമ്മക്കിവിടെ അങ്ങനെ വല്ലാണ്ട് കിട്ടോന്നുല്ലാട്ടോ പക്ഷെ ഞാനിപ്പം ഹോസ്റ്റലി പോയി മടങ്ങി വരുന്ന വഴി ഏഹ് അവിടെ റോഡ് സൈഡിലിങ്ങനെ കക്ക എറച്ചീന്ന് പറഞ്ഞപ്പം അങ്ങനെ വാങ്ങിച്ചതാ അല്ലാതെ നമ്മക്ക് സുലഭമായി കിട്ടുന്നില്ല ഇവിടിങ്ങനെ പോയി വരുമ്പ അങ്ങനെ വാങ്ങിച്ചതാണ്
എനിക്ക് പക്ഷെ എല്ലാം പറ്റും എനിക്ക് കൊറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊന്നും കക്കയെറച്ചി പറ്റൂല കൊഞ്ച് ഇഷ്ടവല്ല
കൊഞ്ച് ഇഷ്ടല്ലേ ഓഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ചെമ്മീൻ
ത് ആഹ് തീരം കടൽ തീരയേറിയകള് അങ്ങനെ ആയത്കൊണ്ട് നിങ്ങള് കണ്ട് കൊണ്ട് കണ്ട് ചെയ്തെടുത്ത് പിടിച്ച് അങ്ങനെയുള്ള
അതറിയില്ല കട അല്ല അങ്ങനത്തെ എല്ലം കഴിക്കില്ലാട്ടോ ഞാൻ ഞണ്ടൊന്നും എനിക്ക് പറ്റൂല ഞണ്ടൊന്നും കഴിക്കൂല്ല ഞാൻ പക്ഷെ ചെമ്മീൻ ഇഷ്ട്ടാ
ഞണ്ട് പറ്റൂല എനിക്ക് കൊഞ്ച് പറ്റൂല എനിക്ക് ഇഷ്ടവല്ല എനിക്ക് വേറെ എനി ക്കെന്തോ മനസില് ഇഷ്ടവില്ല ആഹ് കക്കയെറച്ചി പ റ്റൂല പിന്നെ ഈ മീന് കഴിക്കുന്നന്ന് പറഞ്ഞാലും ആഹ് പിന്നേ അയല, മത്തി, ചൂര
അഹ് ആഹ്
കൊഴുവ
അതിഷ്ടല്ലേ അത്
ആഹ് അ അല്ല അതക്കെ അങ്ങനെയുള്ളതൊക്കെ കറി വെക്കാ തോരൻ വെയ്ക്കാ അങ്ങനെയുള്ളതൊക്കെ അപ്പയിപ്പം ഇച്ചിരിക്ക് നല്ല അടിപൊളിയായിരുന്നു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉള്ളില് മത്തി പനഞ്ഞില് കൂട്ടി അടിപൊളി മത്തിയാരുന്നു
ആഹ് തോ എന്താ പറയാ തോ എന്താ പറയാ തോരൻന്ന് പറഞ്ഞയിഞ്ഞാ എന്താ ഉദ്ദേശിക്കണത് മീന് കൊണ്ട്
മീൻ തോരന്ന് വെച്ച്കയിഞ്ഞാല് പ്പം കൊടംപുളി ഇട്ട് കുടംമ്പുളിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാളമ്പുളിയാ
ആ ഇവിടെ കൊടംപുളിയാണ് ഹസ്ബൻഡിന്റെ വീട്ടില് വളംപുളിയാണ്
ആഹ് അതാണ് അതാ ചോദിച്ചത്
എന്റെ വീട്ടില് കുടംമ്പുളിയ
ആ നമ്മള് കൊടംപുളി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് പത്തമ പത്തല പച്ചല്മ പച്ച പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് കരിയാപ്പല ഇട്ടിട്ട് മീൻ തോരം വെക്കും
അത് തപ്പ്ന്നാ ഞങ്ങൾ പറയാതോന്നുന്ന് തേങ്ങടോ ഇതില് ഇല്ലല്ലോ?
ആഹ് തേങ്ങയിടും തേങ്ങ ഇടും ഞങ്ങള് തേങ്ങ ഇടാത്ത ഒരു പരിപാടില്ല
അഹാ അതാണ് ഞാ യാ ഞാന് എന്താ പറയാ വേ ഞാനിവിടെ പുറത്തായിരുന്നേ പുറത്തായിരുന്ന സമയത്ത് എനിക്കൊരു നൈബറുണ്ടായിരുന്നു ആൻ്റ് ഇവിടെ തിരുവനന്തപുരത്ത്ന്ന്ള്ളതായിര്ന്നേ അപ്പൊ ആൾക്കുണ്ട് ഈ മീൻ തോരൻ അപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് തരും ഇടക്ക് എനിക്ക് നല്ല ഇഷ്ടാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോരൻ പരിപാടില്ലട്ടോ ഇവിടെ കറി വെക്കാ തപ്പ് വെക്ക ഫ്രൈ ചെയ്യ റോസ്റ്റ് ഉണ്ടാക്ക അങ്ങനെക്കെ ഈ തപ്പു എ മറ്റേ തോരൻ പരിപാടില്ലേ അപ്പത് കേട്ടപ്പോ എനിക്ക് തോന്നി തോരൻ ഉം അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളിങ്ങനെ വെക്കുവായിരുന്നു മുള്ളൊക്കെ കളഞ്ഞെടുത്ത് കൊറച്ച് കഷ്ടപ്പെട്ട് ചെയ്യും
ആഹാ മത്തി നമുക്ക് കിട്ടിയപ്പോ മത്തി നല്ല പോലെ കൊടംപുളി ഇട്ട് വ റ്റിച്ചങ്ങോട്ട് വെച്ചിട്ട് കപ്പയും മേടിച്ചിട്ട് മുക്കി അടിക്കും
ആഹ് നല്ല ടേസ് റ്റ ഓ
ആ ചേമ്പ് ചേമ്പ് പുഴുങ്ങും മുറ് ച്ചു പുഴുങ്ങും കപ്പ പുഴുങ്ങുന്ന പോലെ തന്നെ ഉപ്പിട്ട് എന്നിട്ട് കായ അത് ഈ പറയുന്ന പോലെ മീൻകറിയൊക്കെ വറ്റ റ്റിച്ചങ്ങോട്ട് കുറുക്കി അങ്ങക്ക് മുക്കി അടിക്കും പിന്നെ ഈ മുട്ട പന ഞ്ഞല് മത്തിയുടെ
ആ പഞ്ഞിമീൻ എന്ന് ഞങ്ങൾ പറയും പഞ്ഞിമീൻ പഞ്ഞീൻ ഒക്കെ മ്ഹ് ഓക്കെയിന്റെ ഒ ആ മീൻമുട്ട
ഇപ്പൊ ഫ്രൈ ചെയ്യും മീൻ മുട്ട
അത് മാത്രമായിട്ട് കിട്ടുവോ അത്രയും സുലഭമായിട്ട്
അല്ല ഈ ഒരു ര ഒന്നര കിലോ മീനൊക്കെ മേടിക്കും ഞങ്ങൾ ഒരു ഒന്നര കിലോ മത്തിയൊക്കെ വേടിക്കും
ആഹ് അപ്പൊ വേടിക്കുമ്പൊണ്ടാവും അല്ലേ
ആഹ് അതില് ഫുള്ള് മത്തി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ ഈ പനഞ്ഞിലുണ്ടായിരുന്നു ഉം അങ്ങനെ ഐറ്റംസ് ഒക്കെ ചെയ്യും ആ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിടിക്കും പക്ഷെ ഈ കൊ പിന്നെ പോത്ത് ചിക്കന്
ആഹ് കയ്ക്കൂലെ കൊട്ട് കൊത്ത്
നമ്മൾ ഉപയോഗിക്കുമ്പ ഈ കൊഞ്ച് കക്ക പിന്നെ ഈ വാളമീനൊക്കെ അറിയാവോ
ഏത്
വാള
നല്ല നിങ്ങളത്തിലുള്ള പാമ്പിൻ്റ പോലത്തെ ആഹ് ആഹ്
മുഷി ഫിലോപ്പിയ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്കിഷ്ടല്ല
അന്ന അതൊന്നും ഞാൻ കൂട്ടുല്ല അത് കൊളത്തിലും പുഴയിലൊക്കെണ്ടാവ്ണ അത് ഞാൻ കഴിക്കൂല പക്ഷെ അതിന്റെ ടേസ്റ്റ് ആ ടേസ്റ്റ് പിടിച്ചവർക്കത് ഭയങ്കര ക്രേസാ എന്റെ ഫാദറിനൊക്കെ ഭയങ്കര ഇഷ്ടായിര്ന്നുട്ടോ പക്ഷെ എനിക്ക് അങ്ങനത്തൊന്ന് ആ അതെ അത് ടേസ്റ്റ് പിടിച്ചവർക്ക് ഭയങ്കര ക്രേസ്ആ പക്ഷെ എനിക്കത് തീരെ ഇഷ്ടല്ല അങ്ങനത്തെത് ഇഷ്ടല്ല പക്ഷെ ചെമ്മീന് അത് എനി ക്ക് ഭയങ്കര ഇഷ്
ആഹ് ചെമ്മീൻ ഏഹ് ആഹ് ആഹ് കൂന്തള എനിക്ക് കാണരുത് എനി കാണുമ്പ എന്തോ പോല തോന്നും
അമ്മോ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണത്
ആഹ് പക്ഷേ എങ്കില് ഈ പറയുന്ന ഏഹ് അഹ് പറയുന്ന പോലെ ചെമ്മീൻ ഒണക്കിയ എനിക്കിഷ്ടവ
ഒണക്കച്ചെമ്മീൻ ആഹ് ചമ്മന്തിയും കറിയൊക്കെ വെക്കൂവല്ലോ ആഹ് ത ക്കാളിയും ഒണക്ക ചെമ്മീനൊക്കെ തേങ്ങ അരച്ച് വെക്കും അല്ലേ ആഹ് അതെ ആഹ് അത് ഞങ്ങളെ ഇവിടെന്നിട്ടാ അത് ഞങ്ങളിവിടെണ്ട് എന്നാലും അ അതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങടെ എന്റെ ഹസ്ബന്റിന്റെ വീട്ടിലാണ് ഇതക്കെ വെക്ക കാരണം അവിടെയും ഒരു മീനൊന്നും സുലഭമായിട്ട് കിട്ടാത്ത സ്ഥലവ പക്ഷെ ഇവടെ നല്ല പ പച്ച മീന് സുലഭമായി കിട്ടുന്നത് കൊണ്ട് ഡ്രൈ ഫിഷ് എന്നുള്ളൊരു സംഭവം ഇവിടില്ല അതാണ് പക്ഷെ ഇപ്പം നമ്മള് ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചിട്ട് ചമ്മന്തി അരക്കൂട്ടോ അത് നല്ല ടേസ്റ്റാ ഇത്തിരി വാളപുളി ഒക്കെ ഇട്ട്
നമ്മളിവിടെ എന്ത് ഒണക്ക മീൻ എന്ത് ഐറ്റംസ് കിട്ടിയാലും അതിപ്പം അരക്ക തോന്നിയ വർത്തിട്ട് നല്ല പോനെ തേങ്ങായും ഈ പറയുന്ന പോലെ കാന്താരിയോ പ പച്ച മൊളകോ കാന്താരി നമുക്ക് ഒള്ളത് കൊണ്ട് മുറ്റത്തോട്ട് ഓടുക പറിക്ക്യ
അതെല്ലേ കാന്താരി വിട്ടൊള്ള കളിയില്ല
ഇല്ല ഇല്ലില്ല അതുകൊണ്ട് കാന്താരിയും കൂടെ വെച്ച് ഒരുപത്ത് തേങ്ങായും വെച്ച് മീൻ വറുത്തിട്ട് അതും കൂടെ കൂ ട്ടി രണ്ട് ചൊമന്നുള്ളിയും കൂടെ വേണെങ്കി വെച്ചിട്ട് അങ്ങോട്ട് അരച്ചട്ട് ഒരുപറ ചോറുണ്ണും
ആഹ് അല്ല ഈ കാന്താരി എവ വിടെ എല്ലാരെ വീട്ടിലും ഒണ്ടാവൂന്ന് തോന്നണ്ട് അല്ലേ ആ സ്ഥലത്തില് സ്ഥലം
ആഹ് എല്ലാർക്കും ഈ പറയുന്ന പോലെ ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് ഒക്കെ എല്ലാർടെയും വീട്ടുവളപ്പിൽ തന്നെ ഇണ്ടാവും കരിയാപ്പില
ആഹ് കറിവേപ്പില നമ്മളെ വീട്ടിലുണ്ട് പക്ഷെ കാന്താരി ഒന്നും എപ്പഴും ഉണ്ടാവൂല്ല ചിലപ്പ കഴിഞ്ഞ അത് കാണാ കൊറച്ച് കഴിഞ്ഞാ ചീത്തായിപോണം എപ്പഴൂല്ല ഒണക്കൊക്കെ
ആഹ് വെയിലത്തിട്ട് ഒണങ്ങി വെക്കുമ്പ ഉ
ആഹ് ഉപ്പ് ഇട്ടിട്ട് ഇഡലി തട്ടിൽ ഇത് ഉപ്പ് ഇട്ട് ഇഡ്ലി തട്ടിൽ വെച്ച ആവി കയറ്റിട്ട് മുറ്റത്ത് വെചുവെല്ലോ പേപ്പറേല്ലോ മൊറത്തിലോ വെച്ചിട്ട് ഇതോണങ്ങി വെക്കണം അപ്പം മഴക്കാലമാകുമ്പം ഈ പച്ചമുളക് ഈ പഴുത്തതും പ ചേ തീർന്നു കഴിയുമ്പോ സീസൺ കഴിയുമ്പോ ഇത് നമുക്ക് ഉപയോഗിക്കാം
കാന്താരില്ലേ
ഉം
ആഹ് പക്ഷെ അത്രയും ചെറിയ മൊളക് ഒണങ്ങി കഴിഞ്ഞാ പിന്ന പിന്ന എന്തു ഉണ്ടാവ അത്
ആഹ് കാന്താരി ഇത്തിരി മതിന്ന് പറഞ്ഞ പോലെ ആ ഉള്ളിലെരുവും അത് അത്രയും തന്നെ നമുക്ക് അതുപോലെ തന്നെ നിക്കും ആഹ്
അതല്ലേ അത് ഞാന് ആദ്യയിട്ട് കേക്ക കേട്ടോ കാന്താരി ഇങ്ങനെ ഒണക്കി ഉപോഗിക്കണതൊക്കെ
ആഹ് ഒണക്കി ഉപയോഗിക്കും നമ്മള് ഇങ്ങനെ ഏഹ് അങ്ങനെ എല്ലാം കാര്യങ്ങളും അങ്ങനെയാണ് നമ്മളങ്ങനെ ചെയ്ത് വെക്കുന്നൊണ്ട് നമ്മളത് അതിലെ ഇത്ര ഇതോട് കൂടി പറയുന്നത്
പ്രകൃതിപരമായിട്ട് കുറേ കാര്യങ്ങൾ അപ്പ അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്
ആഹ് അതെ അതെ നമ്മളെല്ലാവരുടെയും ഒരു വീടിന്റെ മിറ്റത്ത് നമുക്കിപ്പ എല്ലാർ ക്കും തന്നെ ഒരു വീടന് മിറ്റത്തിപ്പോ ഒരു കരിയാപ്പല ഒരു കാന്താരി ഒരു പനിക്കൂർക്ക ഒരു ചുമക്കൂർക്ക തുളസേല അരൂത അങ്ങനെയുള്ള ഐറ്റംസ്- ആ എല്ലാം തന്നെ പിന്നെ ആഹ് ഒരു ഒര് മൂടാണെങ്കിലും ചേന ചേമ്പ് കാച്ചിലൊക്കെ പിന്നെ വലിയ മരത്തയിലൊക്കെ കേയറുന്നള്ള കൊണ്ട് അത്രം കാണത്തില്ല
അതല്ലെ വല്യ മരത്തില് കേറോ അങ്ങനെ
ആഹ് വലിയ മരത്തിലാണ് കാച്ചില് കേർണത്
ആഹ് ഇവിടെ പുളിമരത്തിമ്മേൽ കേറിയിട്ട് പ്പ ആ പുളിമരം കുറ ന്ന് വെട്ടിയപ്പോ അത വള്ളി ഇങ്ങനെ പോയിട്ട്ണ്ടാവും അല്ലെ നല്ല വള്ളിയിലാണുള്ളത് ഉണ്ടാവ അല്ലെ കാച്ചില് വീട്ടിലുണ്ട് കാച്ചില ശതാവരിക്കെ ക്ക ഉണ്ട് പക്ഷെ അതൊന്നും വല്ലാതെങ്ങ് ഉപയോഗിക്കാറില്ല.
ശരിയെങ്കി വെച്ചൊ ന്നിട്ട് തിരിച്ച് വിളിച്ചാ മതി ആഹ്